ഹലോ
ആഹ് എന്തൊക്കെ വർത്താനം
ഓഹ് സുഖാണ്
ഉം എവിടേള്ളെത്
വീട്ടിലാണെങ്കി ഭക്ഷണം കഴിച്ചയ്ഞ്ഞോ
ഓഹ് ഭക്ഷണം കയ്ച്ചയ്ഞ്ഞു
ഊം ഞമ്മെള് ഭക്ഷണാെക്കെ പ്രധാനായ് ട്ട് വെര്ന്നെത് ഞമ്മെളേ പരിസ്ഥിതിക്ക് വലിയൊരൂ പങ്ക്ണ്ട് നമ്മെടേ പലപ്പോഴും പരിസ്ഥിതി ദിനൊക്കെ നമ്മള് നടത്താറ്ണ്ടല്ലോ ജൂൺ അഞ്ച് ലോക പരിസ്ഥിതി ദിനം ഒക്കെ ആയാണ്ടേ
ആഹ് ആഹ്
ഉം പക്ഷെ ഇന്ന് നോക്കാണെങ്കി പലപ്പോഴും ആ പരിസ്ഥിതിക്കൊര് വില കൊട്ക്കുന്നില്ലാ അതിനെ അവമതിക്കുന്നെ രീതിയിൽ പലപ്പോഴും നമുക്ക് എന്ത് ചെയ്യും കാണാൻ കഴിയുന്നുണ്ട് എന്നാണ് കാരണം അതൊക്കെ ഒരു കേവലം സ്റ്റാറ്റസുകളിൽ സ്റ്റോറികളിലും മാത്രമായി മാറുന്നൊരു പ്രഹസനം അതായത് കാലത്തിന്റെ പ്രഹസനായി മാറൊണ്ടിരിക്കുകയാണ് ഇപ്പോ പരിസ്ഥിതി ദിനൊക്കെ
അതെ ഇപ്പത്തെ ആൾക്കാർക്ക് എന്താണ് ഇപ്പ ഇപ്പത്തെ ഭക്ഷണം എന്ന് പറഞ്ഞാ അവര്ക്ക് ഓര് കണ്ടത് ഈ ഫാസ്റ്റ് ഫുഡ് നമ്മള വീട്ടിൽ ഉണ്ടാക്കണ ഫുഡ് മാത്ര ഉള്ളൂ പക്ഷെ പണ്ടത്തെ ആൾക്കാര് പറഞ്ഞാ ഈ പ്രകൃതിന്നൊക്കെ ഭക്ഷണം കൊണ്ട് മാത് ത്രം ജീവിച്ചിരുന്ന ആൾക്കാര് വരെയുണ്ട്
അതെ അതെ അതായത് മനുഷ്യന് ഒരു വേറൊരു പ്ര ത്യേകതയുണ്ട് ഈ പരിസ്ഥിതിന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഈ പ്രകൃതി എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ മാത്രമാണെന്നുള്ളൊരു ചിന്ത തെറ്റായ ചിന്താഗതിയുണ്ട് കാരണം പ്രകൃതി അല്ലെങ്കി പരിസ്ഥിതിന്ന് പറഞ്ഞാല് മനുഷ്യനും സസ്യങ്ങളും മൃഗങ്ങളും ഉൾ പ്പെടെ എല്ലാ ജീവജാലങ്ങളും ജീവിക്കുന്ന നമ്മളെ ഈ ഒരു ചുറ്റു പാടുണ്ടല്ലോ അതിനാണ് യഥാത്ഥ പരിസ്ഥിതി എന്ന് പറയാ എന്നാ മനുഷ്യൻ പറയുന്നത് അത് മനുഷ്യന്റതാണ് ഈ മണ്ണും ജലവും എന്ത്‌ മരങ്ങള് വനങ്ങള് ഇതൊക്കെ മനുഷ്യന് മാത്രം ഉള്ളതാണ്ന്നുള്ള ഒരു രീതിയിലാണ് ഇപ്പത്തെ ഒരു മനുഷ്യന്റെരു യുഗം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് മനുഷ്യനീ മൃഗങ്ങളെ വേട്ടയാടുക മരങ്ങള് നശിപ്പിക്കുക ഇതൊക്കെ ചെയ്യുന്നത്
അങ്ങനാണ്
അതുകൊണ്ട് തന്നെ നമ്മള് പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നത് ഓരോ മനുഷ്യന്റെയും കടമ തന്നെയാണ്
അതെ
എന്താണ് പരിസ്ഥിതി ദിനത്തിൽ നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യാറുള്ളത് സാധാരണ
പരിസ്ഥിതി നമ്മള് ഹോസ്റ്റലല്ലേ അല്ല കോളേജ് ആയതുകൊണ്ടേ സാധാരണ നമ്മള് ഇതേപോലെ കോറെ ചെടികളും കാര്യങ്ങളൊക്കെ വേടിക്കും പിന്നെ അതേപോലെ തെങ്ങ് അതേപോലെ തെങ്ങ് തന്നെ കാര്യയിട്ട് ണ്ടാവല് പിന്നെ അതേപോലെ നമ്മള് ക്കെ ഈ ഫ്രഷൻ ഫ്രൂട്ട് പിന്നെ അതേപോലെ സപ്പോട്ട റമ്പുട്ടാന് അങ്ങനത്തെ ഇതിന്റെക്കെ ചെടികളൊക്കെ ത നമ്മൾ നല്ലാം നടല്ണ്ട് എല്ലാ പ്രാവശ്യം ഇണ്ടാവലുണ്ട്
അതെ കാരണം അങ്ങനെ
നമ്മളിപ്പോ ഞാനിപ്പ അവിടെ നമക്ക് ഞാനിപ്പളാ എട്ടാമത്തെ ഏഴാമത്ത കൊല്ല അപ്പൊ നമ്മക്ക് ന്നെ ഇപ്പ അത് കാണുമ്പോ ഒരു സന്തോഷാണ് അത് ഇപ്പ ഇങ്ങനെ കായ ഇണ്ടാകുമ്പൊ നമക്കന്നെ നമ്മൾ ഫസ്റ്റ് ഒന്നിക്ക തുടക്കം ക്ലാസ് വന്ന സമയത്തൊക്കെ നമ്മള് നട്ടതൊക്കെ ഇപ്പൊ നമക്ക് കാണുമ്പോ കായായിട്ട് കാണുമ്പോ നമുക്കൊരു സന്തോഷാണ്
ഉം കാരണം ഇപ്പൊ ഈ ഇത് അങ്ങനെ നമ്മള് പരിസ്ഥിതിയെ സംരക്ഷിച്ചാലേ ഉള്ളൂ നമക്ക് പ്രധാനയിട്ട് ഉപകാരം ഉണ്ടാവുള്ളു അയിന് നമ്മക്ക് അറിയ നമ്മള് ശ്വസി ക്കുന്ന വായു വായു മലിനാവുക എന്ന് പറഞ്ഞാല് അത് വലിയൊരു പ്രശ്നം തന്നെയാണ് കാരണം അത് മലിനമാകാതെ സൂക്ഷിക്കണ്ടേ നമ്മളെ കടമ തന്നെയാണ് മാത്രല്ല ഇത്തരത്തിലുള്ള മരങ്ങള് വനങ്ങള് അല്ലെങ്കി ചെടികളൊക്കെ നട് ട്ടുപിടിപ്പിച്ചാൽ മാത്രമേ നമക്ക് ശരിയായിട്ടുള്ള ശുദ്ധവായു ഒക്കെ ശ്വസിക്കാൻ കഴിയുള്ളൂ ഓഹ് അയ്നൊരുദാഹരണാണ് ഇപ്പൊ ഡൽഹിയിലൊക്കെ ഡൽഹിയില്പ്പം കൊർച്ച് മുമ്പ് നടന്നിരുന്നു കൊർച്ച മുമ്പല്ല ഇപ്പളും അതിന്റെ ത് നട്ക്ക്ണ്ട് അതായത് നല്ലൊരു വായു ലഭ്യാവ്ണില്ലാന്ന് കാരണം അതൊക്കെ ഒരു മെട്രോസിറ്റില് പെട്ടതാണ് പ്രധാനായിട്ടും മുംബൈ ചെന്നൈ ഡൽഹി ഒക്കെ അപ്പൊ അതുകൊണ്ടന്നെ അവിടെ എന്തുണ്ടാവും ഈ കൊറേ വാഹനങ്ങളൊക്കെ പോകുന്നോണ്ടന്നെ ഒരുപാട് കേർബണ്ടോയോക് ക്സൈഡും പല മലിനമായി അതായത് അന്തരീക്ഷം മലിനപ്പെട്ടു എന്നുള്ളത് തന്നെയാണ് വാസ്തവം അപ്പൊ അതുകൊണ്ടന്നെ ഇപ്പൊ ഏതോര് ഞാൻ മനസ്സിലാക്കിയപ്പൊരു കറക്റ്റ് ഒരു ഓർമ്മ കിട്ട്ണില്ല നമ്മ പഠിച്ചൊരു സാധനം ഇ ണ്ടായിരുന്നു കൊർച്ച് മുമ്പ് ഒരു ഒന്ന് രണ്ട് സ്ഥലങ്ങള് ഒരു ഹോട്ടലുകളിലൊക്കെ ശുദ്ധവായു ശ്വസിക്കാനും വേണ്ടി ഹോട്ടലുകളി അവടെ കേറാൻ വലിയ വെലള്ള എല്ല കോസ്റ്റ്ലി ആയിട്ട്ള്ള സ്ഥലവായിരിക്കും പക്ഷെ അവിടെക്കെല്ലാം എന്താണ് നമക്ക് അല്ല ശുദ്ധവായു ലഭിക്കും ന്നുള്ള രീതി ക്ഷേ നമ്മള തന്നെ നമ്മുടെ നാടിനെ സംരക്ഷിച്ചാൽ കൊറേയൊക്കെ ഞമ്മക്കന്നെ നല്ല രീതിയിൽ ജീവിക്കാൻ കഴിയുംന്ന്ള്ളതാണ്
അതെ ഞാന്പ്പട്ത് കണ്ടിന്നൊരു കഫെ ഇതേ പോലെഫുള്ള് മരം മരത്തിന്റെ നമ്മള് പണ്ടക്കമ്മള് ഏർമാടം കെട്ടൂലേ
അതെ യതെ
ആ അതേപോലെ എന്ത് ചെയ്തിക്ക എന്താണ് കഫെ ഒരു മരത്തിന്റെ ചുറ്റുഅയ്ട്ട്ങ്ങനെ വെച്ച് ണ്ടാക്കിട്ട് രണ്ട് ണലെയറൊക്കാക്കിറ്റ് ണ്ടാക്കിട്ട് അടിപൊളി ആയിട്ട്ണ്ടാക്കി ഇണ്ടായിരുന്നു
ഉം ഉം
നല്ല പ്രകൃതി ഒക്കടിപൊളിയായിട്ട്
അതെ അതെ അതായത് നമ്മളീ സസ്യ സസ്യങ്ങളിൽ നിന്നാണ് പ്രധാനമായിട്ട് ഓക്സിജന് വര്ന്നത് അതായത് നമുക്കറിയാലോ ഓക്സിജനി സസ്യം നമ്മളെ കാർബൺ ഡയോക്സൈഡ് സ്വീകരിച്ച് ഓക്സിജൻ പുറത്തു വിടാന്ന്ള്ളെ അപ്പൊ അങ്ങനെരു നല്ലൊരു ശുദ്ധമായിട്ടുള്ള ഓക് സിജന് അതായത് ശുദ്ധവായു ലഭിക്കണമെങ്കി നമുക്ക് ഇത്തരത്തിലുള്ള വനങ്ങൾ അല്ലെങ്കിൽ സസ്യങ്ങളൊക്കമ്മള് വളർത്തണം പിന്നെ ഈ വനങ്ങൾക്ക് രു പ്രത്യേകതണ്ട് ഇപ്പോ ഞമ്മക്കെന്താണ് വനങ്ങളാണ് മഴ ലഭിക്കാൻ സഹായിക്കണത് അഹ് ചെറുപ്പത്ത് പഠിച്ചിുണ്ടാവുമല്ലോ മേലക് ഇത്തരം വ വനങ്ങൾള്ള പ്രദേശ ത്തായിരിക്കും കൂടുതലും മയകള്ണ്ടാവുക. പിന്നെ ഈ മണ്ണൊലിപ്പ് തടയാനൊക്കെന്താണ് പല പ്പോഴും ഇത്തരത്തിലുള്ള വനങ്ങളാണ് സഹായിക്കാ
അതെ
അതുകൊണ്ട് തന്നെ ഒരു പ്പൊ കേരളത്തിന്റെ ഒരു പ്രത്യേകത ഭൂപ്രകൃതിർഞ്ഞ പച്ചപ്പ് നിറഞ്ഞ ഹരിതവർണമായ നമ്മളിങ്ങനെ പറയാ പറയും അങ്ങനെള്ളൊരു ഏരിയാണ് ഹരിത ഹരിത വർണ്ണാഭങ്ങൾ നിറഞ്ഞൊരു ഏരിയാണ് കേരളം ന്ന് പർഞ്ഞാല് അഹ് ഒരിക്കലും നമ്മളെന്തെയ്യര്ത് നശിപ്പിക്കര്ത് എന്നുള്ളതാണ് കാരണം ഈ പരിസ്ഥിതി ഒരുപാട് തരത്തിലുള്ള ഭീഷണികൾ ഇന്ന് നേരിട്ണ്ട് ഓ വായുമലിനീകരണായിക്കോട്ടെ അല്ലെങ്കി ജലമലിനീകരണം കാരണം അല്ലെങ്കിൽ മണ്ണ് മലിനീകരണം ശബ്ദ മലിനീകരണം പർഞ്ഞാണ്ട് അത് മണ്ണൊക്കെ മലിനായാലും അത് നമ്മക്ക് തന്നെയാണ് ബാധിക്കുക കാരണം പിന്നീട് അവിടെ എന്തായിരിക്കും നല്ലൊരു വിളകളും മറ്റൊന്നും ഒരിക്കലും അവിടെ ഉണ്ടാവൂല എന്ന് തന്നെയാണ്
ആഹ്
അപ്പ മലിനീകരണങ്ങളെ കുറിച്ച് എന്താണ് നിങ്ങളെ ഒരു കാഴ്ചപ്പാടിൽ നിങ്ങളെ എത്രത്തോളം അതിനെരു
മലിനീകരണം എന്നുള്ളത് നമുക്ക് ഈ വെള്ള മലിനീകരണം ഒക്കെ പൊതുവെ നോക്കുമ്പോ നമ്മൾ ഈ ഫാക്ടറികളും ഈ ഹോട്ടലൊക്കെ തന്നെ അധികം അവര് ഈ വേസ്റ്റ് നേരെ വല്ല അടുത്ത വല്ല തോടോ അല്ലെങ്കിൽ പുഴ എന്തേങ്കലുക്കെ ഇണ്ടെങ്കിൽ അതിക്കാണ് ഒഴിക്കണത് അത് സ്വന്തമായിട്ടൊരു വേസ്റ്റ് കുഴിച്ചിട്ട് ഐക്ക് ശേഖരിക്ക്‌ണതിന് പകരം അതങ്ങനെ ഒഴു അതിൽ ഒഴിക്കണ കാരണം തന്നെ നമ്മ നല്ല രീതിൽ ഈ വ വെള്ളത്തിനൊക്കെ നല്ല കേട് വരുന്നുണ്ട്
അതെതെ ഇപ്പ ഈ രാസവളങ്ങളുടെ ഉപയോഗക്കെ പലപ്പോഴും അത് നമ്മളെ ദോഷകരായി വാദിക്കുകയാണ് ചെയ്യുന്നത് ഈ മണ്ണ് കേടു വരാനും അതുപോലെ തന്നെ ഓ കുറച്ചു മുമ്പ് ഉണ്ടായിരുന്നല്ലോ കാസർഗോഡ് ജില്ലയിലൊക്കെ ഒരു എന്തേയ്ന് പറയാ ഒരു ആകാശത്തിന്ന് ചെടികള് ചെടികളിലേക്ക് ഒരു സാധനം തളിക്കുവല്ലോ
ആഹ് മറ്റേ ആഹ് മരുന്നടിക്കണ്താ
ആഹ് മരുന്ന് മരുന്ന് അതെ അതെ അത്തരത്തുള്ള വസ്തുക്കൾ അടി ച്ച് കൊണ്ട് അവിടെള്ള ജനങ്ങളെ തന്നെ അത് ദോഷകരമായിട്ട് ബാധിക്കാണ് ചെയ്തത് അവിടുത്തെ ആളുകള്. പിന്നീട് ജനിക്കുന്ന അവിടുത്തെ തലമുറയിലെ കുട്ടികൾക്ക് പലതരത്തിലുള്ള വൈകല്യങ്ങൾ സംഭവിച്ചതും. ഇത്തരത്തിലുള്ള പരിസ്ഥിതിയെ നശിപ്പിച്ചുന്ന ഇത്തരത്തിലുള്ള ആളുകളെ. നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്നത് കൊണ്ടാണ്. കാരണം ഞമ്മൾ ഒരിക്കലും ഇത്തരത്തിലുള്ള തെറ്റായ കാര്യങ്ങൾ ചെയ്യരുത് ന്നാണ്. കാരണം അതിന്റെ ഭാഗമായിട്ട് പല ഡോക്യുമെന്ററികളും ഒരുപാട് ഫിലിമുകളൊക്കെ. ഇത്തരത്തിൽ ഇറങ്ങിയതായി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്.
ഫിലിമി നമ്മളിപ്പ നമ്മൾ റിയൽ ലൈഫിൽ നമ്മൾ അനുഭവിക്കുന്നില്ല ഇപ്പൊ മറ്റേ ഇവിടെ. ഇത്ണ്ടായില്ലേ ഉരുൾപൊട്ടലൊക്കെ. മഴക്കാലൊക്കെ ആകുമ്പോ സാധാരണ ഉരുൾപൊട്ടലൊക്കെ കേൾക്കലുണ്ടല്ലോ. അതൊക്കെന്തെന്നേണ് ഈ മരം വെട്ടി മാറ്റിലൊക്കെയാണ് ഒരു പ്രധാന കാരണമായിട്ട് വരുന്നത്.
ഈ കരയിലും കടയിലിലും ഒക്കെ ഉണ്ടാവുന്ന പല പ്രശ്നങ്ങൾക്ക് കാരണം മനുഷ്യൻ തന്നെയാണ്. ഓഹ് നമ്മൾ നോക്കയാണെങ്കിൽ ഇപ്പൊ ഈ ആഗോളതാപനം കാലാവസ്ഥ വ്യതിയാനം. കാരണം ഇതൊക്കെ ഇന്ന് ലോകം നേരിടുന്ന പ്രധാന പ്രശ്നാണ് കാരണം ഇതൊക്കെ എന്താണ്. പരിസ്ഥിതി സംരക്ഷിക്കാത്ത കൊണ്ടാണ് കാരണം ഇപ്പൊ പാലക്കാട് ഇങ്ങൾ പലക്കാട് ജില്ലാണല്ലോ. ചു ചു ചൂട് നോക്കാണെങ്കി എവിടെ ഏറ്റവും കൂടുതലുള്ളത് പാലക്കാടല്ലേ. ചൂടിന്റെ സീസൺല്. ആഹ് ഈ പാലക്കാട് തൃശ്ശൂര് ഞാൻ തൃശൂര് ഒരു ഏരിയയില്. കുറച്ച്കാലം നിന്നിരുന്നു അന്ന് അവിടുത്തെ ചൂടന്ന് നമുക്കണ്ട് താങ്ങാൻ കഴിയണ്ല്ലേനി.
അതെ നമ്മളിപ്പോ അതെ രാവിലെ കോളേജ് കൊണ്ടോട്ടി ഇവിടെല്ലേ കാവനൂരാണ്. അപ്പൊ നമ്മുക്ക് വേം വ്യത്യാസം വേം മനസ്സിലാവുന്നുണ്ട് നാട്ടിൽക്ക് വരുമ്പോളൊക്കെ നല്ല.
അതായത് അതായത് അന്ന് തൃശ്ശൂർ നിക്കുമ്പോ ഞങ്ങൾ ഇങ്ങനെ ആലോചിച്ചത് എന്തയ്‌ച്ചാല്. ഈ പാലക്കാട് ള്ളവരൊക്കെ എങ്ങനെയായിരിക്കും എത്രത്തോളം ബുദ്ധിമുട്ടേക്കാരം അവര് അനുഭവിക്കണം എന്നുള്ള രീതി കാരണം തൃശൂര് നിന്ന ഭാഗന്നെ ഭയങ്കര ഒരു കടലോര പ്രദേശേനി കടലോരാവുമ്പം. ഒരുപാട് നല്ല ചൂട്ണ്ടാവും ഈ തിരമാലയും കാര്യങ്ങളൊക്കെ ഇള്ള ഒരു ഏരിയ ആയോണ്ടന്നെങ്കിലും. അവിടെ നല്ല ചൂടേക്കാരം കടലുണ്ടി മേഖലകളൊക്കെ അപ്പൊ അന്നിങ്ങനെ ആലോയി ക്കാറുണ്ടായിരുന്നു ഓഹ് അന്നിങ്ങനെ വാർ വാർത്തകളില് കേൾക്കാ പാലക്കാട് ഇത്ര ഡിഗ്രി. ചൂടാണ് താപനില അന്നത്തെ അവസ്ഥ ഇത്രയാണ് എന്നൊക്കെ പറയുമ്പളേ. പലപ്പോഴും നമ്മളിങ്ങനെ ചിന്തിക്കു ഓഹ് അങ്ങനെയാണെങ്കില് ഇപ്പോ ഞമ്മളെ എവട്ത്തേനെക്കാട്ടി എന്തായാലും ഇണ്ടാവുമല്ലോ എന്നൊക്കെ ഇങ്ങനെ ആശങ്കപ്പെടുന്ന ഒരു സമയം ഇണ്ടായിരുന്നു.
അതെ.
പിന്നെ നമ്മള് ഈ പരിസ്ഥിതി പരിസ്ഥിതി തന്നെ നമ്മക്ക് ഒരുപാട് മഴ പ്രളയക്കെണ്ടാവാ. അറിയാലോ രണ്ടായിരത്തി പതിനെട്ടിലുള്ള പ്രളയം കാര്യങ്ങളും ഒക്കെ. അതൊക്കെ ഇതിന്റെ ഒരു ഒരു പരി പരിസ്‌ത് സ്ഥിതി പ്രശ്നങ്ങള് നമുക്ക് തരുന്ന ഓരോ പ്രശ്നങ്ങളാണ് പരിസ്ഥിതി തരുന്ന ഓരോ ദുരന്തങ്ങളാണ് നമക്ക്.
അതെ ഉം ഉം.
പിന്നീട്.
പക്ഷെ ആൾക്കാര് വീണ്ടും ഇതൊന്നും മനസ്സിലാക്കാതെ വീണ്ടും ഇതന്നേണ് മരം മുറിക്കലും അതേപോലെ പുഴകൾ അങ്ങനത്തെ ഇത് ന്നൊക്കെ മണ്ണ് മണലെടുക്കാ.
അതായത്
അങ്ങനെ
ഇതൊക്കെ ഒരുപാട് പ്രശ്നങ്ങള് നമ്മളിലേക്ക് വരുത്തുന്ന ഒരു കാര്യാണ്. ഇപ്പൊ പ്രളയം, വരൾച്ച, മണ്ണിടിച്ചില്, അതുപോലെ. സമുദ്രനിരപ്പ് ഉയരാ സമുദ്രനിരപ്പൊക്കെ ഉയർന്നാലന്നെ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഇണ്ടാവ്ണ്ട്. അത് ഈ കാലസ്ഥ വ്യതിയാനം തന്നെ വന്നാലെന്നെ നമ്മള് എന്തെയ്യും. രോഗങ്ങള് ഇപ്പൊ ഈ വൈറൽ പനികളൊക്കെ പലപ്പോഴും ഈ കാലാവസ്ഥന്റെ ഭാഗമായിട്ടാ ഇണ്ടാവ. കാരണം ഈ പ്രകൃതി ഒരു സന്തുലിതാവസ്ഥ. ആണ്ട് തകരുമ്പളാണ് മനുഷ്യന്റെ ജീവിത തം എന്താണ് വളരെ ഒരു മോശകരായിട്ട് പോകുന്നത്. അപ്പോ പരിസ്ഥിതി സംരക്ഷിക്കേണ്ട ആവശ്യകത ഓരോ മനുഷ്യനും ഉള്ളതാണ് ഇപ്പൊ ഇങ്ങള് എനിയും ഇപ്പൊരു പുതിയൊരു പരിസ്ഥിതി ദിനം വരുമ്പോ ഇങ്ങളെന്തൊക്കെയാണ് ചെയ്യാനാഗ്രഹിക്ക്ണെ ഒക്കെ?
പരിസ്ഥിതി വരുമ്പോ കഴിഞ്ഞ കൊല്ലത്തിനേക്കാട്ടിലും നമ്മള് കൂടുതല് സജീവമായിട്ട് നമ്മളെ കോളേജുകളില് ഒതുങ്ങാതെ നമ്മുടെ നാട്ടിലും അതേപോലെ നമ്മളെ നാടവുമ്പോ ക്ലബ്ബും കാര്യങ്ങളൊക്കെ ഇണ്ടാവൊല്ലോ അവിടെം നമ്മടെ വീട്ടിലെല്ലാവരും നല്ല രീതിയിൽ തന്നെ ഇത് ഈ ചെടികൾ നട മരങ്ങളൊക്കെ സംരക്ഷിക്ക അതക്കെ ത്തന്നെ
അതെ കാരണം ഓരോ പരിസ്ഥിതിദിനം വരുമ്പളും എന്തെങ്കിലൊക്കൊരു മുദ്രാവാക്യം മനുഷ്യന് സമ്മാനിക്കാറുണ്ട് അപ്പൊ അതുകൊണ്ടെന്നെ പക്ഷെ ആഹ് ഒരു കാര്യങ്ങള് ഏറ്റെടുക്കാൻ ഇന്ന് കേവലം ക്ലബ്ബുകളോ അല്ലെങ്കി സ് കൂളുകളോ മാത്രോ ആയിട്ട് ചുരുങ്ങാണ് ചെയ്യുന്നത് മനുഷ്യൻ അല്ലെങ്കിലൊരു വിദ്യാർ ത്ഥി ഒക്കെയാണെങ്കില് സ്കൂളിൽ നിന്ന് എന്തെങ്കിലും തൈകളൊക്കെ കിട്ടിയാല് മാത്രെ അത് വീട്ട് വന്ന് വളർത്തുന്നു അത്രെ ഇണ്ടാവുനന്നൊള്ളൂ അല്ലെങ്കില് ഒരു ജോലിയുള്ളരാളൊന്നും അ ആഹ് ഒരു പരിസ്ഥിതി സംരക്ഷണത്തിന്റെ ഒരു ഭാഗം ആവ്ണില്ല എന്നുള്ളതാണ് വസ്തുത എരാ മനുഷ്യനെന്തേയ്യും ഓലോരോ ജോലിയും കാര്യങ്ങളിലേക്കൊക്കെ തിരിഞ്ഞാണ്ട് പലപ്പോഴും അതിൽ നിന്ന് എന്താണ് മാറി നിക്കുന്ന ഒരു പതിവ് നമ്മള കേരളത്തിലും മൊത്തത്തി നമുക്ക് കാണാൻ കഴിയുന്ന ഒന്നാണ് ഇപ്പൊ പ്ലാസ്റ്റിക് കൊറക്ക
പിന്നെപ്പൊ കര്യായിട്ട് നമ്മള് കാണാൻ സാധി
അതെര് എത്ര സ അത്രൊക്കെന്നുള്ളുപ്പ നിലവിലിപ്പോ ഒരു പരിസ്ഥിതി സംരക്ഷണത്തിന്റെ ഭാഗമായിട്ട്ള്ളതെ പ്പ നമ്മള് പരമാവധി കഴിണൊക്കോഴിവാക്ക അതത് പ്ലാസ്റ്റിക്കുകളൊക്കെ ഇപ്പൊ കടെന്ന് വള്ളങ്ങളൊക്കെ കുടിച്ചാണ്ട് നേരെ അവിടെ ഇട്ണെയ്ന് പകരം അവുട്ത്തെ വേസ്റ്റ് ബാസ്കറ്റുകളിൽ കൊണ്ടെയി നിക്ഷേപിക്ക അങ്ങനെള്ള കാര്യങ്ങൾക്കെ നമ്മളോട് കെയ്യുന്ന രീതിയൊക്കെ നമ്മള് പ്രവർത്തിക്ക അതൊക്കെയാണ് ഇപ്പോ നമ്മക്ക് നമ്മളോട് ചെയ്യാൻ സാധിക്കുന്നെ ഒരു കാര്യംന്ന്ള്ളത്
ഉം ഇപ്പൊ ഹരിത കർമ്മസേനൊക്കെ ഉണ്ടല്ലോ പ്ലാസ്റ്റികുംന്തൊക്കെ ഇതാക്കാന് അതൊക്കെ നമ്മൾ ശേഖരിക്കാണെച്ചെങ്കിൽ അവരത് കൊണ്ടവാൻ റെഡിയാണ്
കാരണം ഒരു സുസ്ഥിരവ്യവസ്ഥ ന്നുള്ളോരു സംവിധാനണ്ടല്ലോ അതായത് ഞമ്മള് വരും തലമുറക്കുവാണ്ടി ഇപ്പത്തെ ഒരു കാലഘട്ടത്തെ സംരക്ഷിക്കാന്നുള്ള രീതി അതായത് അവർക്ക് വേണ്ടി ഈ ഒരു വി